ഹലോ
ആഹ് പറ
ആ പിന്നായില്ലേ ഇപ്പ നമ്മ കുരിയപ്പം ആ ഇപ്പോഴത്തെ ഒരു സന്ദർഭഫലം വെച്ചിട്ട് ഇപ്പം ജോലികൾ കുഴ് ഇപ്പം ആ കൂടുതലും കുറവുമല്ലേ. അപ്പ അതിന്റെ ഇത് വെച്ചിട്ട് ഇപ് ഇപ്പ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു അന്റെ കുറച്ച് ഒന്ന് വിഷത് കഴിയാൻ പറ്റുമോ?
ആഹ് അത് ഏ നല്ല ജോലി വിദ്യാഭ്യാസം കൂടുതലുള്ള ജോലി ഉണ്ടല്ലോ ഇണ്ട് വിദ്യാഭ്യാസ മില്ലാത്ത ആൾക്കാരുടെയും ജോലികൾ ഇണ്ടല്ലോ. എ ആ വിദ്യാഭ്യാസ ഇല്ലാത്ത ആൾ ആക്കാരുടെ ജോലികൾ എന്നൊക്കെ പറയുമ്പോ മറ്റേ റ്റം അങ്ങനെയുള്ള കൂലിപ്പണി അങ്ങനെയുള്ള ജോലികൾ അതിനും എ സ് സ പൈസ കിട്ടും. പിന്ന വിദ് വിദ്യാഭ്യാസമുള്ള ജോലികൾ എന്നൊക്കെ പറയുമ്പോ ഈ ബാങ്കുകളിലെ ജോലികള് ഡോക്ടർമാര് വൈദ്യന്മാരി അങ്ങന ഏ അങ്ങനെയുള്ള ജോലികളുണ്ട്. ഏ ഇപ്പോ ഒരുപാട് പേര് പ്പ ഇങ്ങനെ ജോലി അന്വേഷിച്ചുക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പ വിദ്യാഭ്യാസം ഉണ്ടെങ്കില് അവർക്ക് നല്ല ജോലിയുണ്ട്. അല്ലെ
ആഹ് ആണാണ്.
നീ എവിടെ ജോലിക്ക് അപേക്ഷിച്ചി ഇതുകണ്ടോ ഇങ്ങനെയൊക്ക.
ഞാനാ എക്ക് ആ ഒരടത്ത് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആണെങ്കിൽ ങ്കിൽ അവര് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ആ അത ഇപ്പെ ജോലി ഒഴിച്ച് ജോലി ചെയ്യാത്ത ഇപ്പ നമ്മള് പ്രൈവറ്റ് ജോ മറ്റേ പ്രൈവറ്റ് മേഖല അങ്ങനെ പറഞ്ഞ ഒര് ഇതണ്ടല്ലോ സൗഖ അങ്ങനെ
ആഹ് പിന്നെ ഈ നമ്മള് വിദ്യാഭ്യാസം മാത്ര നോക്കിയല്ലേ ഇവര് ജോലിക്ക് എടുക്കണ നമ്മള നമ്മക്ക് അതിനുള്ള വഴി പരിശീലനം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ജോലീനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ള ഒരു രീതിയിലായിരി ക്കും നമ്മുക്ക് അവര് ജോലി തരുന്നത് അല്ലെ അല്ലെങ്കിൽ നമ്മള് ഈ കുറിച്ച് നമുക്ക് ജോലി ജോലിനെ കുറിച്ചുള്ളതാണോ നമ്മൾ പഠിച്ചത് എന്നുള്ളൊക്കെ നോക്കിയിട്ടാണ് നമുക്കെ കേരളം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടുന്നത് അല്ലെ
ആഹ് ശരിയാ ശരിയാ പക്ഷെ അങ്ങോട്ട് എടുത്ത നമ്മള് എങ്ങനെ നി ക്കണം അപ്പൊ അങ്ങനെ ആണെങ്കി
നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഈ ഈ ജോലിയുടെ കാര്യത്തില് നിന ക്ക് അങ്ങനെ ഒരു പശ് ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നിനക്ക് മാറ്റി നിക്കേണ്ട് വന്നിട്ടുണ്ടാ
ആഹ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്
ഉണ്ടായിട്ടുണ്ടല്ലേ ആ എന്നെയും അതെ മങ്ങന ഈഹ് നമ്മുടെ കേരളത്തില്ക്കാ സമയത്തൊക്കെ എന്നാ അങ്ങന മാറ്റി നിർത്തിയിട്ടുണ്ട് കേരളത്തിലെന്നല്ല നമ്മളിപ്പോ എവിടെങ്കിലും ജോലിക്ക് കഴിഞ്ഞിട്ട് ആ ജ് നിങ്ങൾക്ക് ഇതിനെ പ ശീലനം കിട്ടിയിട്ടുണ്ടോന്ന് ചോയിക്കുമ്പ ഞാൻ പറയും ഇല്ല ഞാൻ ആദ്യമായിട്ട് പഠിച്ച് ഇറങ്ങിയേയുള്ളു എന്ന് പറ ന്നെ രണ്ടുന്ന് കളിന്നൊക്കെ മാറ്റി നിർത്തിയരു എനിക്ക് ചെയ്യാൻ പറ്റും ജോലി അപ്പൊ എനിക്ക് വളരെയധികം സങ്കടൊണ്ട് കാര്യം പഠിച്ചിറങ്ങിക്കഴിഞ്ഞ അയാൾക്ക് അപ്പ തന്നെ ക നമുക്ക് ഇതിന്റെ ഒരു പരിശീലനം കിട്ടോ എവിടുന്നെങ്കിലും ജോലി എന്നാലല്ലേ കിട്ടൊള്ളു അല്ലെ അപ്പൊ അങ്ങന മാ നിർത്തുമ്പോ വളരെയധികം സങ്കടം ഉണ്ടായിട്ടുണ്ട് പിന്നാ ഈ ആഹ് കുട്ടികളെയൊക്കെ എടുത്തിട്ട് പെൺകുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ അങ്ങനെയൊക്കെ വരുമ്പ ചെറിയൊരു സങ്കടം തോന്നിട്ടുണ്ട് മനസ്സില് നമ്മള് പഠിപ്പുണ്ടായിട്ടും നമ്മളെ എടുത്തില്ല അത്രയും പഠി ഇപ്പണ്ടായീല എന്നിട്ട് എടുത്തു അപ്പൊ അങ്ങനെ ഒള്ള കാര്യത്തില് ജോല ചില ആൾക്കാര് ചില കമ്പിനികളും ഏ ഇങ്ങനാണ് ഓ അവരെടു അപ്പൊ നമുക്കത് ചില ആൾക്കാര്ക്കഅത് ബുദ്ധിമുട്ടായിട്ട് തോന്നും ജോലി
ഉം പിന്നെ തന്നിഷ് അപ്പം ഞങ്ങളുടെ അടുത്തല്ലന്നെ ഇപ്പം എങ്ങനെ നിക്കണം എല്ലാരും നമുക്ക് മനസി ആ മന ത്തിരി വെഷമ ഉണ്ടെങ്കിലും നമ്മളിപ്പം ആ നമുക്കത് എങ്ങനെ നിക്കാൻ പറ്റും
അതെ
ഉം പക്ഷെ അപ്പ അവള് വേറെ ജോലിയോട്ട് പോവാണെങ്കി എന്നെ അതൊരു ആ ഒരു ചതില്ലേ അത്
അതിപ്പം നമ്മള് ചെയ്യുന്ന ജോലിയാണെങ്കിലും ശ്രദ്ധിച്ചിട്ട് വീണോട്ടോ ചെയ്യാനായിട്ട്
ആ
ആ എന്നുവച്ചാല് എന്ത് ജോലിയാണെങ്കിലും നമ്മ അതിന്റേതായ മഹിമയുണ്ട് എല്ലാ ജോലികൾക്കും അപ്പൊ നമ്മളി ചെയ്യു ജോലികൾക്കും അതിന്റെതായ ഒരു മഹിമയുണ്ട്
ഉം എന്ന് വെച്ചാ കൂടുതല് നമ്മള് ആ എന്താ കൂടുതല് നമ്മളിതായിട്ട് ചേരാൻ പാടില്ല അങ്ങനെയല്ലേ പിന്നെ നമ്മള് എല്ലാം നമ്മള് ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കണം അല്ലേ
അതെ അതെ നമ്മള് കേട്ടി അവരെന്തെങ്കിലും നമ്മളോടിങ്ങനെ ഈ എന്ന ദേഷ്യത്തിലൊക്കെ പെരുമാറിയിട്ടുണ്ടെങ്കില് നമ്മളത് ഇത് നമ്മള് പ്രതികരിക്കാൻ പാടില്ല നമ്മളത് കേട്ടോണം പ്രതികരിക്കാൻ പറ്റ ആ പ്രതികരി
ആ ഓ ആ ഹ
ഏ
ഓ അങ്ങനെയ ഉണ്ടല്ലേ
ആഹ് ഞങ്ങള് ഇപ്പൊ ഞാൻ രണ്ട മൂന്ന് പിള്ളേര് ജോലി ഇവിടെ പോ റെഡി ആയിട്ട് അതുങ്ങള്ൾ ജോലിക്ക് പോയിട്ട അവര് ആദ്യമായിട്ടാണ് ആ ജോലിക്ക് കയറണത് പഠിച്ചിറങ്ങിയേ ഉള്ളൂ കുട്ടികള് അന്നെതിക്ക് അവരോട് അവരോട് അത് ഇതും ത് ചിയ്യാൻ പറഞ്ഞു അവരത് ചെയ്തു അത് വെ അത് കഴിഞ്ഞിട്ട് ട്ട് അവര്ക്ക് ആദ്യത്തെ പ്രാവശ്യത്തെ കൂലി കൊടുത്തില്ലാന്നോ കൊറച്ച് പിടിച്ചിട്ടൊക്കെ കൊടുത്തത് അപ്പൊ അവര്ക്ക് അവര് പറഞ്ഞ് ഞങ്ങ് ഫോ മുഴുവനും വീസ് ഞങ്‌ക്ക് മുഴുവനും ശമ്പളം തരണംന്ന് പറഞ്ഞു അപ്പൊ അവര് കൊടു അളിങ്ങനെ പിടിക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായി പക്ഷെ മൊതലാളിടെ ഉം ണ്ടായിന്ന് ഇവരാണത് പിടിച്ചത് ഈ ഒ ഈ കൊച്ചിക് ന്നവടെ ചെന്ന് പരാതി പറഞ്ഞിട്ടും ആരും മുഖവെലൊക്കെടുത്തില്ല ഈ കൊച്ചിനെ തന്നെ പുറത്താക്കി
അയ്യോ ആ
പോട്ടേന്നോർത്ത് കേറിയിരുന്നു ഈഗോ കൊച്ച് പറഞ്ഞ് ഞാൻ അധ്വാനിച്ച പൈസ എനിക്ക് വേണോന്ന് പറഞ്ഞ് ബഹളം വെച്ചു അയിന് പകരാ അവനോട് പുറത്ത് പോയി കഴിക്കൊളാം പറ അനേ പോവുന്നു
ഓഹോ അങ്ങനെത്രേം വലിയ പ്രശ്ന ഒ ണ്ടായിട്ടുണ്ടല്ലേ
ആ ആ പറ പറേടാ
ആ അപ്പൊമ്മള് ഹ് ഇങ്ങനെ അറിക്കല്ല്യോ നമുക്കിപ്പം ആ എപ്പോ ഒരു കമ്പനി ജോലി ചെയ്തു അപ്പൊ നമ്മുക്കതിലെന്തെങ്കിലൊക്കെ ഇത് പറ്റിട്ടുണ്ടെങ്കി നമ്മുക്കതീന്ന് വേറെ ജോലിലോട്ട് നോക്ക്‌ കഴിഞ്ഞാാലേഅതന്നു കമ്പനി എന്തെങ്കിലും ഒരു ആ പിടിമുറുക്കുവോ അങ്ങന എന്തെങ്കിലും വരുവോ
പിരിമുറുക്കോ
ആഹ്
പ്പൊ നമ്മളവരെന്തെങ്കിലൊക്കെ പറഞ്ഞ് കൊച്ചാക്കിയിട്ടുണ്ടേൽ നമുക്ക് പിരിമുറുക്കണ്ടാവില്ല എന്തായാലും നമുക്ക് സങ്കടം വരില്ലേ നമ്മൾ മനുഷ്യരില്ലേ ജോലിക്കാരാണെന്നും പറഞ്ഞ് ആ അപ്പൊ നമുക്ക് അയിനുള്ള വെഷ് ഷമങ്ങള് കാണത്തില്ലേ
എ ഏ
പ്പൊ അത് പ്രതികരിക്കും ചെല ആൾക്കാര് അതങ്ങനെ കടിച്ചമർത്തി അങ്ങനെ വെച്ചൊണ്ടിരിക്കും ഒന്നും ചെയ്യാണ്ട് ചെല ആൾക്കാാര് പ്രതികരിക്കാം പ്പൊത്തന്നെ കാര്യം അവർക്ക്ത് ചല്പ്പം മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തായിരിക്കാ ഇപ്പ പ്രതികരിക്കും ഇപ്പൊ എന്തൂരം ജോലികളാണ് ങ്ങനെയുള്ളത്
പിന്നെ ശരിയാ
ഈ പിരിമുറുക്കൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എന്തുവോരം പിള്ളേരാണ് ഇപ്പൊ പഠിച്ചൊണ്ടിരിക്യാൽ തന്നെ അവര് ജോലി പോണില്ലേ ഈ സ്വിഗ്ഗി മറ്റ് റ്റേ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്ക്ണ പരിപാടികൾ ഒക്കെയില്ലേ അതിനാത് എന്തോരം പിള്ളേരാണ്ടാ ജോലി ക്യോണത് ഇപ്പം ഞാനാ പുള്ളേരോടൊയ്ച് നിങളെന്തിനാ ഇപ്പം ജോലിക്കൊനെ ഇങ്ങൾ പഠിക് ക്ണേല്ലേ അപം പറഞ് വീട്ട്കാരെ ബുദ്ദ് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാനും ഫീസ് കൊടുക്കാനും ഹോസ്റ്റൽലെ ഫീസ് കൊട് പഠിക്യാനെ ഈ ജോലിക്ക് പോണേ കൊറേ പേര് ജോലി ഇപ്പ ജോലിന്ന് പറഞ്ഞിട്ട്ണ്ടെങ്കില് ചെറിയ ആൾക്കാര് വല്ലിയ ആൾക്കാരൊന്നും ഇല്ലല്ലോ എല്ലരും ജോലിയെടുത്താലെ ജീവിക്കാൻ പറ്റുയൊള്ളു എന്ന് എല്ലാരിക്കും അറിയാം
ആ അതുകൊണ്ട് എല്ലാരും ഒരോരു പിന്നെ ആന്ന് ആന്ന്
എല്ലാര്ക്കും അറിയ നമ്മള് ജോലി എടുത്താലേ നമ്മക്ക് ജീവിക്കാൻ പറ്റുയൊള്ളുന്ന് ശംമ്പളം ജീവിക്കാ ക്യാ പറ്റോ ഇപ്പം സനങ്ങൾക്കൊക്കെ എന്താ വെല പൊർത്ത് എല്ലെഡാ നിനക്ക് ജോലി എടുത്ത് ഇങ്ങനെ നിങ്ങി ആദ്യമായിട്ട് ഇന്റ മീനാ ജോലി എടുക്കുമ്പോ നമ്മള രെ മുഖാമുഖം സംസാരിക്കുവോലോ അങ്ങനെ പോയപ്പോ നിന എന്തെങ്കിലും അവിടെ ഉണ്ടായിരുന്നൊ എന്തെങ്കിലും ഒരനുഭവം
ആ എനികൊരനുഫവം ഒണ്ടായിരുന്ന് ഞാൻ എനിക്ക് ഇങ്ങനെ കമ്പിനി പോയ് സമയത്ത് ഇവര് ഒരു ലേഡിയായിര്ന്നു പക്ഷെ ഒരു പെണ്ണായിര്ന്നു ആ പെണ്ണിന്റെ അട്ത്ത് ഇങ്ങനെ ഇവര് നമ്മൾ കൊറേ കാര്യങ്ങൾ ചോയിച്ച് ഇപ്പം ആ ആ കമ്പിനി പ്പം ഇങ്ങനെ നേരത്തെ വർ കെയ്തിട്ടുണ്ടോ കാര്യങ്ങളെങ്ങനെയാണ് ഇതൊക്കെ ചോയ്ച്ചെ ഞാൻ പറഞ് വർകെയ്തിട്ടൊണ്ട് അപ്പവര് സർവിടെഷൻ ഞാൻ പോവുന്നെ സർവീസ് വണ്ടീടെ സർവീസൊക്കെ ചെയ്യുന്നേ ഇങ്ങനെ വർക്കിനൊയപ്പോ കൊറേ കാര്യങ്ങൾ ഇണ്ടെന്ന് പറഞ്ഞു അന്നിട്ട് ലാസ്റ്റ് ഇവര് പറയാൻ ചോദിച്ചിട്ട് പറഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞ് എന്നെ വിട്ട് പിന്നെ അവര് വിളിച്ചിട്ടും ഇല്ല ഒന്നുമില്ല അതെന്തുകൊണ്ടായിരിക്കും
അത് ചിലപ്പോ നിന്നേക്കാളും കൂടുതൽ ങേ ഇതുള്ള പരിശീലനൊക്കെ ഇണ്ടായിരുന്ന അല്ലെങ്കില് ആ വിദ്യാഭ്യാസം കൂടുതലുള്ള ആരെങ്കിലും അവിടെ വന്നുകാണുവായിരിക്കും അതുകൊണ്ടായിരിക്കും പിന്നെ നിന്നെ വിളിക്കാഞ്
ഉം അല്ല അപ്പ ഞാൻ മാത്രെ ഒള്ളായിര്ന്ന്
നീ മാത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് വിളി ക്കാഞ്ഞതിന്റെ കാരണം നിന്റെ വിളിക്കാന്ന് പറഞ്ഞിട്ട് പ്പോ വിളക്ക്യ അത് വേറെ ആരെങ്കിലും അവര് നി നിങ്ങീ പോലും അറിയാണ്ട് വേറെ ആരെങ്കിലും അവര് എടുത്ത് കാണും
ആഹ്
ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവ എടാ അ കേ ആണ റെ കമന്റിൽ ന്ന്ച്ചലഅവര് പരിചയപ്പെടുത്തിക്കൊണ്ട് വേറൊരാൾക്കാര അവരിക്ക് കയറ്റാനുള്ള പോയി സേനത്ത്പ്പ നിന്ന വിളി ഒരു വെറുതെ ഒരു പ്രഹസനം നടത്തി ഏഹ് അ ത്രോള്ളു ഇല്ലെങ്കിൽ അവിടെ അ അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യ ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നിന്നെ വിളിക്കാന്നെ
ആഹ് പിന്നെ ഞാങ്ങോട്ട് വിളിച്ചിട്ടു ഇല്ല അയ്ൻ വിളിച്ച പിന്നെത് പിന്നെ വേറെ ജോലിയുമ്പോ സെറ്റ് അങ്ങനെ
ഇല്ലെങ്കി നമ്മള് അവരോട് ചോദിച്ചോണ്ടിരി എന്റെ ജോലിക്കാര്യം എന്തായിന്ന് അപ്പൊ അവര്ന്തായും ഒരു മറുപടി
തന്നെ പിന്നെ അവര് വിളിക്കാൻ നിന്നില്ല അവന് പിന്നെ അങ്ങനെ ആ ചേച്ചിക്കും എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലുംക്ക
ശ്രദ്ധിച്ചു നോക്കിയിരിക്കിട്ടാ ശ്രദ്ധിച്ചു നോക്ക് ആഹ്
ഉം
ഹലോ പറയൂ
ആഹ് ചേച്ചി ഇതുപോലെ എന്തെങ്കിലും അനുഫവം പറ്റിട്ടുണ്ടായിരുന്നോ
ഏ
ഇതേപോലെ എന്തങ്കി അനുഫം പറ്റീട്ട്ണ്ടോ ഇപ്പ കമ്പനി ജോലി
എനിക്കാ ഞൻ അവിട ജോലി സ്ഥലത്ത് ചെന്നപ്പോ ഞാനൊരു ടി ച്ചറിന്റെ ജോ ഇതിലായിരുന്നു ചെന്നത് അദ്ധ്യാപികയാണ് ആഗ്രഹം കൊണ്ട് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവരു പറയാണ് അ ഞാൻ എന്നോട് ഇങ്ങനെ കമ്പ്യൂട്ടറിലായിരുന്നു അപ്പൊ ഞാനെല്ലാം ചെയ്തു ചെയ്തു കഴഞ്ഞപ്പ എല്ലാ ശരിയായിരുന്നു ഞാൻ എല്ലാം ചെറിയ കുഞ്ഞു രീതിയിൽ ചെറിയ രീതിയിലാണ് എനിക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങന ഓരോന്ന് ഓരോന്ന് എടുത്ത് ചെയ്യുന്ന ചെയ്യണേക്കാളും എനിക്കൊരു ചെറിയ ഈ കീകൾ ഉണ്ടാവൂ വേണ്ടാ താക്കോലുകൾ ചെറിയ താക്കോലുകൾ അതിനെ കുറിച്ച് എനിക്ക് അബോ നല്ല ബോധം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ക ഒരു നല്ല രീതിയിൽ പഠിച്ച ആളായതുകൊണ്ട് എനിക്ക് മാര്യാദിക്ക് എത്താൻ പറ്റി ഓക്കെ വേറൊരു പണിയാണ് ഏത് രീതിയിയാന്നിട്ടും ഞങ്ങളോട് വന്നി അന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞ് വെച്ച എനിക്ക് തോന്നിയായിരുന്നു വിളിക്കു അവനവിടെ ഇരുന്നോണ്ട് പറയാ ഞാൻ എൻ്റാ അംഗിളിന്റെ മ അംഗിളാണ് മോള് ഇരിക്കുന്നത് അതുകൊണ്ട് എനിക്കെ ജോലി കിട്ടുള്ളുന്ന് ഞാനപ്പ തന്ന പറർവ നിങ്ങള് ജോലിക്ക് ഞങ്ങളെടു ക്കാൻ വേണ്ടിയാണ് വന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പ്രഹസനം നടത്തണേന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറെ പെണ്ണൂങ്ങള് ഒണ്ടരുന്നു ചെറുക്കൻന്മാരും ഒക്കെണ്ടായി ഞാൻഅവരോട് പറഞ്ഞു നമ്മുക്കാർക്കും ജോലികിട്ട അവിടെ ഒരുഅങ്കിൾന്റെ മോൻ ഇരുപ് പണ്ട് ഒന്നും ചെയ്യാണ്ട് അവനെ ജോലി അതുകൊണ്ട് ആൾ കരനിക്ക് എറക്കി പോരുന്നോ
അ അത് കൊള്ളാം അത് തന്നെ അങ്ങനെ പറയണ്ടേ ആവിശ്യം ഇല്ലാ അവര് അവരെ നോക്കട്ടെ അല്ലേ
ആഹ നമ്മളോട് പറഞ്ഞ വിളിക്കാന്നൊക്കെ പറഞ്ഞു മാറ്റിഇരുത്തി എന്നിട്ട് പറയാണ് ആ അപ്പം അപ്പുറത്തിരിക്കുന്നവൻ ഞാൻ നോക്കുമ്പോൾ ഒന്നും ചെയ്യണിനില്ല ഞൻ ചോദിച്ചു താൻ ഒന്നുംചെയ്യാനില്ലേഡോ അപ്പം എനിക്ക ഒന്നും ചെയ്യേണ്ടുണ്ട് ജോലി എന്റെ ജോലി എനിക്ക് ഓക്കെ ആക്കി വെച്ചേക്കയാണ് അവര് എ ഞാനൊന്നും ചെയ്യണ്ടാ ആരുല്ല ഇത് വെറുതെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അത്കേട്ടാ പിന്നെ ആങ്കിലുംവിടെ നിക്കോ ഞാൻ അപ്പോതന്നെ മാനേ അവടെ ചെന്നിട്ടു അവരുടെ ഇന്റർവൂ